ഹലോ
ഹലോ
ആ കേൾക്കല്ലേ
ഹലോ
ആഹ കേൾക്കാല്ലേ
ആ ഇപ്പൊ കേക്കാം
ആ
കേക്കാലോ ഓ ക്കല്ലേ
ആ ഓക്കേയാണ് എന്തൊക്കെയ വിശേഷം എന്താ നല്ല വിശേഷം
മഴയുണ്ടോ
ഇല്ല മഴ ഇല്ല ഇന്ന് രാവിലൊക്കെ ഉണ്ടായി
ആണോ ആ ഇവിടെ ഇന്ന് നല്ല വെയിലായിരുന്നു രാവിലെ മുതൽ
ആണോ ആ ആഹ
അതുകൊ തുണി ഉണങ്ങാനൊക്കെ നല്ലല്ലേ
ഉം ഉം
ഉം
അതെ ഇന്നലെ ഒന്നും ഉണക്കാൻ പോകണ്ടായിട്ടില്ല മഴ കാരണം
ആ അതെ അതെ ഇവിടെ വലിയ പടായിരുന്നു ഇ നല്ല വെയില ആയത്‌ കൊണ്ട് കുറെ തുണിയ
ആഹ ഉണ്ടായിരുന്നു ആഹ ഉ എത്ര ആ അതെ അതെ യൂണിഫോം ആയാലും
അതെ അതെ ഒരാളേ ഉള്ളൂ ആള് എൽ കെ ജി ല
ആഹ് ആഹ് ഇപ്രാവശ്യം ചേർത്തി ആ ഇപ്രാവശ്യം ചേർ ത്തിലെ
അതെ അതെ അവിടെ എത്ര മക്കള്
ഇവിടെ മൂന്നാള്
ആഹ് ആണോ എന്തേരം ഉണ്ട് പിള്ളേര
രണ്ടു പെണ്ണും ഒരാണും
ആഹ് എത്രാം ക്ലാസിലാ
മൂത്താള് പത്താം ക്ലാസ്സില്
ആഹഹാ ആഹ് അപ്പൊ നല്ല പണിയാണല്ലോ
തെ ആള് അഞ്ചാം ക്ലാസ്സില് ചിന്നെ ചെറിയ ആള് പിന്നെ ഇപ്പോ അംഗനവാടി പോവാണ്.
ആഹ് മൂന്ന് വയസാ ആഹ്
ഉം അടുത്ത പ്രാശ്യം എൽ കെ ജി ചേർത്താച്ചിട്ട്
ആഹാ ഏതു മാസത്തിലാ ഉള്ളേ?
ഡിസംബർ ഇരുപത്തിയേഴ്
ആഹ് ഇവൻ ജൂലൈയിലായിരുന്നേ ഞാനും ചേർ ത്തണോ വേണ്ടേ ഇങ്ങനെ മടിച്ച് മടിച്ചാ ചേർത്തേ
ആഹ് അപ്പൊ ഈ ജൂലൈക്ക് നാലുവയസാണ്
ആഹ് അതെ അതെ
ആഹ് ആ
അടുത്ത മാസം ആവുമ്പോ നാല് വയസ് ഉം
മടി ഉണ്ടോ പോവാന്?
ഇല്ലില്ല കൊഴപ്പില്ല ഇപ്പം ഇവിടെ തന്നെ ഉള്ളോണ്ട് അവന് മടിയൊന്നു ഇല്ല റ്റാറ്റാ ഒക്കെ പറഞ്ഞ് ബസ്സേ കേറി പൊക്കോളും
ആഹ ആഹ ഇയാൾക്ക് പോവാൻ ടങ്ങി ആഹ ഇവൻക്ക് ഭയങ്കര മടിയാണ് പോവാന് ഇവിടെ മറ്റ് മറ്റൂരൊക്കെ പോ സ്കൂള് പോയാലും ഒറ്റക്കല്ലേ ഉം ഒറ്റക്കല്ലേ അപ്പൊ ഞാൻ അങ്ങനെ വിട്ടതാണ് ഇനിപ്പ നമ്മളൊക്കെയൊ പക്ഷേ ഭയ് വർ പണം സംസാരൊക്കെ കൊറച്ച് ഇങ്ങനെ ബാക്ക്ക്കാണ്
ആഹ് ആഹ് ഹാ ഹാ
ഇപ്പം കൂട്ടികളൊക്കെ ഉണ്ടെങ്കി പിന്നങ്ങനെ വർത്താനം അങ്ങനെ പറയും നമ്മള് കിപ്പോ എന്താ ഓനോട്‌ ഇങ്ങനെ പറയാ ഉം അപ്പം ആഹ് അപ്പൊ അങ്ങനെ വിട്ടപ്പൊ കൊഴപ്പല്ല്യാ ട്ടോ ഇപ്പൊ കൊ വേഷ് സ്കൂള് പൂട്ട്ല് കുട്ട്യോളെല്ലാരും വ് ട്ട്ല്ള്ള കാരണം എട്ത്ത എന്താണ് മൂത്തച്ഛന്റെ പേരകുട്ട്യക്കുള്ള കാര് ണങ്ങനെ ഓന് പിന്നെ ഇപ്പൊ കൊഴപ്പ ഇല്ല്യാ എന്നാലും ഇനി ഒന്ന് സെറ്റ് ആയിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ പറഞ്ഞയക്കാണ്.
ആഹ് അപ്പളേ പിള്ളരൊക്കെയായിട്ട് മിംഗിളെയ്യുമ്പം ഫുഡൊക്കെ കഴിക്കാനൊക്കെ ആണേലും നല്ല മാറ്റം
ആ യാ ഇവിടുന്നും അങ്ങൻ തന്നെണ് രാവിൽ ത്തെ ഫുഡൊക്കെ ഓന് ഒറ്റക്ക് കഴിക്കും. അങ്ങനെ വാരി കൊടുക്കണം അങ്ങനെതൊന്നൂല്ല്യാ.
ആഹ് ഇവടെ ഇവടെ അങ്ങനെ ങ്ങനെ ഇപ്പം പിന്നെയും വീണ്ടും ഇങ്ങനെ വാരി ശീലവായിട്ടുണ്ട് ഇടക്ക് കൈ ഒന്ന് മുറിഞ്ഞാരുന്നു കുഞ്ഞിന്റെ അപ്പൊ വാരി കൊടുത്ത് വാ വാരി കൊടുത്തിട്ട് ഇപ്പൊ വാരി കൊടുക്കണം.
ഉം ഉം ന്ന് എന്താ കറി വെ ച്ച് ഹലോ എന്താ കറി ഇന്ന് ഹലോ ഹലോ
ഹലോ
ഹലോ കേക്കണില്ലേ കേക്കാല്ലേ?
ഹലോ?
ഹലോ? ഹലോ? കേൾക്കാല്ല്യേ? ഹലോ? ഹലോ?